ആ ദർത്തനം
നല്ല സ്ഥനം അ പോണ ഇവിടെങ്ങനെ കിടക്കപ്പൊ മഴ എങ്ങനെ പെയ്യുണ്ട് പുറത്ത്
മല്ലേ
മഴ എങ്ങനെ പെയ്യണ്ട് പൊറത്തറ
ഏ ഇവിടെ മഴല്ലന്ന്റയാ അതെന്തണ
ഉം ആ കുറ ഡിസ്റ്റൻസ് ഇല്ലേ നാലഞ്ച് കിലോമീറ്റർ രോ മൂന്നോ കിലോമീറ്റ മാ
എണ്ട ഇണ്ടാവ
അന്നേരൊക്കെ ഇണ്ടാവല്ലേ
മമ്മന്നീനാ
ഇല്ല ഉ ഇപ്പൊ പെറുന്നാളിന്റെ ഒക്കെ മുന്നേ പോ ആ പെരുന്നാളിന്റെ പെരുന്നാൾ കഞ്ഞിട്ട് വന്നിനല്ലോ കഴിഞ്ഞ ഏഴ ഏഴാം തീയതി കല്യാണ എൻ ആ കഴിഞ്ഞര് ഏഴാം തീയതി അല്ലാണ്ട്രു ഞങ്ങടെ വീട്ടിന്റവിടെ ഞങ്ങടെ കുടുംബത്തിൽ തന്നെ അപ്പൊ അയി ന് കൂടാൻ വേണ്ടീട്ട്. പോയതാ മൺ ആയാ ഒരു ഹെൽപാണെ മ്മണ്ടായാ ത്ര പെട്ടന്ന് ഇറങ്ങണ്ടനിക്ക് എല്ലാം ചെയ് തോളും.
ആ അത് ശരി. മ്മ് വീട്ടിന്നടിച്ചു കൊടുക്വോ?
വീട്ടന്നടിച്ചു കൊടുക്കും നല്ല ഓർഡർ ഒക്കെമ്മാക്ക് കിട്ടും പക്ഷെ ഇല്ലയിപ്പോ ഇത്രേം വയ ഇതായൊണ്ടീ കണ്ണിനൊക്കെ പിന്നെന്താ കാണൂല. സൂചിയൊക്കെ സൂചി കൊർ ക്കാനതിനൊക്കെ. പിന്ന ഓലെ പയേ മിഷ് ഷീനല്ലേ എന്റുമ്മാന്റെ ഏ പ്രായത്തില്ലേയത്. പത്ത് പതിനാറ് വയസ്സ് പ്രായത്തില് വാങ്ങിയാ. മെഷീനാണ് അതാണിപ്പളും യൂസ് ചെയ്തോണ്ടിക്കണെ.
മോട്ടറുണ്ടോ?
മോട്ടറൊന്നുമില്ല കാല് ചവിട്ടി അടിക്കണം. അപ്പൊ ഈ ചവിട്ടി അടിക്കണോണ്ടൊക്കെപ്പോ കാല് നീരൊക്കെ വര്യാണേ ഷുഗറ് ഉള്ളക്ക് ഉള്ളോണ്ടേ.
ഏ എന്ന ഒരു മോട്ടറ് വച്ചു കൊടുത്തൂടേ.
മോട്ടറൊക്കെ വെച്ച് കൊടുക്കണതിന് പ്രശ്നില്ല അത് എനക്ക് ആങ്ങളിന്റെ ഒരു കുട്ടിയുണ്ട് അതാ മെഷീനൊക്കെ പിടിച്ച് വലിച്ചിതാക്ക അപ്പൊ സൂചിയൊക്കെ ഊരിയക്കല ഉമ്മ അതിനെ കാണാ തൊന്നും ഇതാക്കാൻവയ്യാ റൂമടച്ചു പൂട്
അല്ല അതൊക്കെ അഡ് അടിച്ചാല് ഉമ്മാന്റാവശ്യത്തിന് ഉമ്മാന് കിട്ടും.
ഏ അങ്ങനത്തെക്കെ എന്നാലും ആയിന്മേൽ തന്നെ വെച്ചാണ്ടൊക്കെ ചെയ്ത് കൊടുക്കുവോ പിന്നിപ്പം ഞാൻ ഇത് തുടങ്ങിയതിന്റെഷം ഇങ്ങോട്ട് കൊണ്ട അതല്ല ത്രൊക്കെ കൊണ്ടുവര്വോ ഇവിടുന്ന് വേം അടിച്ചാലേ ഇതെന്താറിയാ ഒരു പാടുവില്ല ഒരു ചവിട്ട് ഇങ്ങനെ കൊടുത്താ മതി. അത് ചെറിയൊരു മാറ്റുള്ളു വസ്തു ഇതുണ്ട് കൂട്ടലും കൊറക്കണൊക്കെ
അ
ഉം
ആഹ് ശെരിയ
ഇന്നലെ ഏ മറ്റേ വിശാൽ മാർട്ട്ന്നെ ഒര് ഫ്രോക്ക് എടുത്താണ്ട് ഒരു കുട്ടിക്ക് പിന്നെ ആര് സുധിതാത്തെ ആ ഒന്നും പറ ഒന്നും പറഞ്ഞിട്ടൊന്നില്ലേ അയ് വിചാരിച് മറ്റ് മറ്റേ ഡ ഡയമണ്ടിന്റെ എന്തേലും ചോയിക്കോയി വിചാരിച്ച്
ആ
ഡയമണ്ടൈസിലെ ഐഡിയ അടിച്ച് കേറിയ ആഹ് അയിനെ കുർ ച്ച് എന്തേലൊക്കെ അന്നോട് സംസാരിക്കുവോ വിചാരിച്ച് നാൻ ഒന്നും പറഞ്ഞീല അത് റേഷൻ കടേക് അരി വാങ്ങാൻ വന്നേന് ഒന്ന് ആയിട്ടില്ലോല് അങ്ങനെ പോ പ്ൾ ഞാൻ പിന്നെ ഇന്ന് ഇല്ല ഇന്നോടൊന്ന് ആ നാസറാക്കവന്നാണ്ട് പറഞ്ഞ്
അല്ല ഓൽക്കൊക്കൊ എന്തായി ഓല് ഇല്ലേയ്ല്
ഏ ഓലൊക്കെ എത്രോം പോയിന്റ് എത്തീക്ക്ണ് ശ പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടും ഇങ്ങനെ കൊർച്ചിച്ചെകൊർച്ചിച്ചെ കിട്ടണുണ്ട് അതങ്ങനെ പിൻവലി ച്പോ എന്നാലും സ് സ്ഥിര വരുമാനം ആയിട്ടില്ല
ആ അത്‌ശരി
പിന്നെ ഓരോരുത്തരൊക്കെ ഐഡിയ അടിച്ച് ഇങ്ങനെ കേറുന്നോണ്ട് തീരുമാനം ചെയ്
ഏ ആ
ചായ കുടിച്ച് കോഫി കുടച്ച് കഴിഞ്ഞോ
വേറെന്ത് ജോലി ണ്ടോ
ഏ മലെ
ഉം ഓളരു കപ്പ്ണ്ടാക്കിയ ഉണ്ടാക്കിയത കു
ആഹ് അൻക്കൊരു കപ്പു ഓൾക്കൊരു കാപ്പു അല്ലേ
ഏ
അൻക്കൊരു കപ്പു ഓൾക്കൊരു കപ്പു അല്ലെ ഏ അപ്
ആ ആ ഒരു കപ്പില് രണ്ട് ഗ്ലാസ് കൊ കൊള്ളുട്ടോ അത്രയും വലിയ കപ്പ് പ്പാ
ഏ ഈ പിന്നെ വിശാൽ മാർ ണ്ടടി നല്ലടിപൊളി കപ്പാൊക്ക അറപത്തഞ്ച് രൂപ അത കുറച്ച് വലിപ്പമുള്ള ആഹ് ഞാനും അതെ വാട്ടർ ബോട്ട ട്ടിലൊക്കെ മോന അവിടന്ന്ാ വങ്കി ചിലതിനൊക്കെ വില കുറവുണ്ടില്ലേ ഇനി ഫ്രൈ പാന് അങ്ങ അങ്ങനത്തെ സോഖണ്ട്
അയിനെക്കണ്ട ടെ കുറവുണ്ടോ
ഉ ഞാൻ അവിടെക്കെ ഞാൻ നോക്കി എല്ലാ പിന്നെ ഫ്ലോറിലും കേയറിയാണ്ട് നക്ക
അത് ശരി കാപ്പി കുടുച്ച എന്നന്ന
ഉ കറയണേ ഉ രണ്ടു മാസം തരം പ്ലീഡ ഇങ്ങ ഇന അറിയാം
അത്തങ്ങക്കോ
ആഹ ആ പീസി യോടി ടും കഴത്തണേ ഇപ്പ നിന്നു പ്പൊ ഗുളിക കുടിക്കാതെ തന്നെ നിന്നു ഞാൻ കാണിക്കാൻ പോവാണ്ട് നിക്കേണ് ഈ യൂണിഫോമിന്റെ അടി കഴിഞ്ഞിട്ടാണേന്തോ ഡോക്ടറെ കാണിക്കാൻ പോവാനെന്നോർത്തുന്നപ്പം നിന്ന്
ങ്ങളെങ്ങനെയാപ്പ ഒക്കെ തയ്ച്ചതൊക്കെ
അത് മെൻഷുറൽകപ്പല്ലെ ഉപയോഗിക്കല് ഈയല്ലെ ഇൻക്ക് പറഞ്ഞന്നെ ഞാ ഇജ്ജല്ലേൻക്ക് പറഞ്ഞന്നേ
ക്കല്ണ്ടോ
ആഹ് അന്നന്നെ വാങ്ങിയേണല്ലോ
ന്നാ ങ്ങള് അതിന്നോട് പറഞ്ഞിട്ടില്ലാ അതിന്നോട് പറഞ്ഞിട്ടില്ല ഇല്ലില്ല ങ്ങള് പറഞ്ഞില്ല
ഏഹ് ഞാനന്ന് മുതല അന്നേ ബ്ലീഡ് ബ്ലീഡിങന്നെ ആഹ് അടിപൊളിയാട്ടോ സംഭവം കാരണം ഞമ്മക്ക് ആഹ് ഇനിക്കൊക്കെ കാരണം ഉപകാരാ ഒരു ദിവസം ഇന്നാ തന്നെ ഞാ ഒരു ദിവസ എത്ര കപ്പ് മാറ്റുംന്നറിയോ
ഒന്നല്ലേ വാങ്ങിച്ചേ
ആഹ് ഒരെണ്ണം ഇ എത്ത്നാ രണ്ടെണ്ണൊക്കെ ഒന്നതിയല്ലോ ഒറ്റൊരെണ്ണം അത് നന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതെറ്റോ ആയിന്നോന്നണ് കമ്പിനീ കേക്കാത്തൊരു കമ്പിനിയാ പിന്നങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലും ഇതിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കീനി അയിലൊക്കെ ഗൈനോ ഗൈനോകോം അങ്ങനത്തൊക്കെ ഓരോ കമ്പിനിയൊക്കെ കണ്ടീന് ആ അയിനാ വിട്ടീനിയത് പക്ഷെ മെഡിക്കൽ ഷോപ്പിൽ ഇങ്ങനെത് നല്ല കമ്പനിയാണന്ന് പറഞ്ഞാണങ്ങനെ കൊടുത്തയച്ച് അടിപൊളി സാനംട്ടോ സിലിക്കോന്റെ സാ അല്ലേ
ആഹ് സിൽക്കോൺ ആണ് പക്ഷെ നിങ്ങക്ക് വെച്ചപ്പോ ബുദ്ധിമുട്ടെണ്ടായിന ആദ്യം
ആഹ് വേദനെണ്ടയിന്നോ പെയിൻ ആഹ്
നല്ല വേദനണ്ടായി പിന്നെ ഈ ഇത് ആഹ് അതെ അനെ നല്ല ലാഭാട്ട മ്മക്കീ പാഡ് വാങ്ങി വാങ്ങി വാങ്ങിയെ പിന്നെ പാഡ് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ മക്ക് വേഗം നേറഞ്ഞാല്
പാഡ് യൂസ് ചെയ്യാൻ പാഡ് പാഡ് ലീക്കാലൊക്കെ ബുദ്ധിമുട്ടാ ഇതാകുമ്പോ മക്കത് മാറ്റാനുള്ള സമയം പിന്നെ എത്രയയും ഞാൻ പറയാ ഞാനൊക്കെ ത്രയെ പേട് കല്യാണം കഴിഞ്ഞ ഒരു പേഡ് വാങ്ങി ഒരു സംഖ്യക്ക് പേഡ് വാങ്ങി
ഉം ഉം
ഇപ്പ ഇതാവുമ്പോ അത് ഇങ്ങ പറയണ്ടല്ലോ
ചെലാ ആള് ക്കാര് പറയും പാടാണ് കേട് ചില കാര് പറയും മെൻസുറൽ കപ്പ് കേടആണ് അത് ഈ എന്താ മൂത്രസഞ്ചിറങ്ങി വരുന്ന ആ അങ്ങനെയൊക്കെ പറഞ്ഞ പറയുന്ന കേൾക്കാം ചിലരുണ്ടാവും ആ അങ്ങനെ ഇണ്ടാവോന്നില്ലേ
കറി ആ ഒന്നും ഉണ്ടാവില്ല എത്ര ആൾക്കാരും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മക്ക് അല്ല അതൊക്കെ ഉപയോഗിച്ചാല് നമ്മക്ക് വെള്ളത്തില് ഓ എവിടെ വേണേലും ഇറങ്ങുവൊക്കെ ചെയ്യാവേ ആ അതാ ഞാൻ പറഞ്ഞേ നമ്മുക്ക് മറ്റേത് നമ്മുക്ക് ഇങ്ങനെ ഇത് പോണത് അറിയണ്ടത് അത് അറിയേ ഇല്ലല്ലോ അതന്നെ ആ നറഞ്ഞാൽ ചെറുതായി ഇങ്ങനെ ലീ
ഉം ഉം ഞാൻ അങ്ങോട്ട് കടേൽന്ന് ഇങ്ങട്ട് വരണ്ടാറഞ്ഞിട്ട്
ഏ
കടേന്ന് വര്ല്ലാന്നിട്ട് മാറ്റാന് മാറ്റീട്ട് എത്രട്ടം ഒരൂസം വരോറിയോ
ആ ആ ആ
ഈ ഒന്നാമത് പി സിയോടീ ഉണ്ടായിട്ടാണ് ഈ ത തിക്കായിട്ട് പോണത്
ഉം അല്ലപ്പങ്ങൾക്ക് പിന്നെ അവിടെ ബാത്ത് റൂമ് ഇല്ലാ
ബാത്രൂമ്ണ്ട് പക്ഷേ ബംഗാളിആളും വിലക്കെ ഉപയോഗിക്കണോണ്ട് വൃത്തിയില്ല
എയ്ഷ് വൃത്തിയില്ലേൽ പിന്നെ നമ്മുക്ക് ഉപയോഗി ക്കാൻ തോന്നുല്ലാ
ഇല്ലായി പറഞ്ഞാല് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ്ട് അത് കളറ് മാറിയിട്ടേ ഞമ്മക്ക് ഇവിടെ അടുത്തന്നെല്ലേ ഒന്ന് ഓണ്ട് മുന്നോട്ട് പോന്നാ പോരെ പിന്നെതല്ല സ്റ്റെപ്പ്കേറി പോകും മാണം അതിനേക്കാട്ടിം നല്ലത് ഈ ചെപ്പ് ഇറങ്ങിയാണ്ട് രണ്ടു ഒരേ പോലെ
പിന്നെ എല്ലാരും ഉപയോഗിക്കണത് ഉപയോഗിക്കാതെരിക്കാ ക്കാല്ലത് നമുക്കൊരു മനസ്സിനൊരിത്ണ്ടാവല്ലോ ഉം
എന്നാലും അവിടുത്തബല് നാജിയ ഒക്കെ അവിടത്തന്നട്ടോ പോവല്
ഏഹ് ഉവ്വോ
ആഹ് പോകല് ഉം ചെലപ്പോ ആ ഇവിടെന്താ ഇവടെ വരും പൊറത്തൊണ്ടല്ലോ ഇവടെ
ആഹ്
നിക്കരിക്കാനൊരു ചെറിയ സൗകര്യമാണം മറ്റേത് നേ അടിക്കണേന്റെ എടെല് പാഞ്ഞു വരണ്ടേ നിസ്കരിക്കാന് പിന്നെന്തേങ്കില കുറ്റപ്പാട് ഒണ്ടാക്കണം. അയിന് സ്ഥലത്തിന്റെ പ്രശ്നല്ല. വെള്ളത്തിന്റെ ഒന്നും ഉണ്ടാക്കാനേ ഒണ്ടാക്കണെങ്കി ഇത് വേണ്ടേ.
ആഹ് ആ എന്നാ ഞാ കുട്ടിക്ക് കുട്ടിക്ക് ഫുഡ് ടുക്കട്ടെ ഞാൻ കുറച്ചഴിഞ്ഞു വിളിക്കട്ടാ.
ഓക്ക ഓക്കെ ആ ഓക്കെ.
ഹലോ